ഉം പറ്യേ ആഹ് ന്ന്ട്ട്? ന്ന്ട്ട്ന്താ അങ്ങനെ പോയി തിന്ന്. നല്ല രസേന്ന്ന്ന് പറ്യ. നല്ല രസേ ന്ന്ട്ട് അന്ന് പിന്നെ ലത്തിഫാക്കാക്ക്‌ എന്നിട്ട് പിന്നെ ഞങ്ങൾ അന്ന് ഉം ബേപ്പൂര്ക്കോയി. അഒട്ന്ന് ചാലിയത്ത്ന്ന് ജൻ കാറ്ൽ കേറി ഞങ്ങൾ ബേപ്പൂർക്കോയി അവടെ ഞങ്ങൾ
അതന്നെ ചെങ്കാറിലൊക്കെ കേറി.
ലത്തീഫാക്കള്ളം
ഉം ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ലോ?
ഫോട്ടോ ഒന്നും ആഹ് കടൽന്റെ ഫോട്ടോ ഇട്ടീന്നത്.
ആഹ് അമ്മേണത്? ന്ന്ട്ട് പർഞ്ഞ് ഏഹ് കുട്ട്യളല്ലേ. കുട്ട്യളല്ലേ
ആഹ് കടലാണ പോവാ ഇന്നോട ർഞ്ഞ് ഇമ്മു ഓരടേന്ന് ന്നോട് ചോയിച്ച അഒട്ന്ന് ൽ ആരൊക്കെ ണ്ടായിന്ന് ആരോ ണ്ടായിന്ന് ന്നാ ആഹ് അപ്പ ന്നോട് ചോയിച്ച് തരവന്യ ഫോ ടട്ടക്ക്ണ് നല്ല കഥാ ന്ന് ർഞ്ഞപ്പ ന്നോട് കടലാണാന ങ്ങനെ ചാലിയത്ത്ന്ന് ന് ജംഗാർ കേറിപ്പോയി അപ്പൊ അവടെ മറ്റേ
ഞങ്ങള് രണ്ടാളും ങ്ങനെ നട്ന്ന് വരാണ് മേൽന്ന് ആ റൂട്ട്മന്ന് അപ്പ ഇങ്ങള് തറവാട്മ്പരന്റെ അഒടെ ങ്ങനെ യിപ്പ ചോയ്ച്ചത് കണ്ട്ട്ട്ണ്ടാവുലേ ചാര്ച്ച്ട്ട് ഞാൻ ചോയ്ച്ച് ഏഹ് ഇജ് ത് പ്പോ അറിയാതെ കയ്യട്ടിതാ ന്ന് പ്പൊ ഞാറീലല്ലോ.
ഇൻ്റട്ത്ത്ന്ന് അറിയാതെ കൈയ്യട്ട്യ ഞാ
കുട്ട്യളായിട്ടല്ലേ.
ന്ന്ട്ട് ഞങ്ങള് അഒട്ന്ന് ചാലിയങ്കാർ കേറി ചാലിയത്തൊക്കെ പോയി. ന്ന്ട്ട് ചാലിയത്ത്ന്ന് ജങ്കാർ കേറി ബേപ്പൂര്ക്കോയി ബേപ്പൂര് അങ്ങനെ പിന്നെ ഞങ്ങള് പന്നെ അഒടക്കെ നട അഒടെ നല്ലരു
ന്നാൾ മുബഷിർനെ കൊണ്ട് മുബഷിർനെ കൊണ്ട് ഇത്ട്ത്തപ്പോ ജ് കണ്ടി ഇജ്ണ്ടേ ആ വണ്ടീല്.
ആഹ് ഞാൻ ണ്ടായിന്ന് ജ് ഫോട്ടോ ട്ത്തപ്പോ. ആകാശല്ലേ? കാർല് ഇര്ന്ന്ട്ട് ല്ലേ
ആഹ് അന്ന് ജ്ണ്ടേന്ന?
ആഹ്
കാർല്ര്ന്ന്ട്ട് ഓൻ ട്ത്തന്ന്.
അന്ന് ഞാ ണ്ടായിന്ന് ജ് അൻ ജ് അൻ്റെ ഫോൺ കൊടുത്ത കാണ്ട് എട്ക്ക്ണണ്ട് ആകാസം ങ്ങനെ.
ഉം ഉം ഉം
ന്ന്ട്ട് പിന്നെ ഞങ്ങള അങ്ങനെ അഒട്ന്ന് പിന്നെ ഞങ്ങള ട്ക്കെ പോയി? അഒട്ന്ന് പിന്നെ ഞങ്ങള ങ്ങനെ ണ്ട് പോന്ന്ട്ട് ഈ കടൽക്ക് പോയി കടൽന്റെ അവടെ പോയി ഉം ബീച്ച് പോയി.
ഉം
ബീച്ച് പോയി മറ്റടക്ക ഇര്ന്ന് കോഴിക്കോടാണോ?
ഉം ങ്ങൾ പ്പൊ പണ്ടേ ഹണിമൂളൊന്നും പോവാൻ പറ്റാത്തൊക്കെണ്ട്
പത്തീര്
അത്പ്പോ ആദ്യായിട്ട് പോകുന്നത്
ഏണ്ട്?
ഇങ്ങനെ പൊർത്ത്ക്കൊക്കെ പോകുന്നത് പ്പോ ആദ്യയിട്ടാ?
ആഹ്
ഏ ഹേ ഇനി ഞങ്ങക്ക് കാർ എടുത്താ മതി പ്പം എല്ലോട്ത്ത്
ഞാനും ലത്തിഫാക്കി പോയിക്ക്ണ് കല്യാണം കഴിഞ്ഞിട്ട് പോയിക്ക്ണ് കല്യാണം കഴിഞ്ഞിട്ട് ആ സമ ത്തൊക്കെ കടലാണാനൊക്കെ ജംങ്കാറിലൊക്കെ കേറി ഒരുപാട് പൊയിക്ക്ണ് പിന്നെ ഇവട്ക്കും ഇവിട് ക്കൊയിക്ക്ണ് മ് എന്താണ് വെള്ള ച ആയ ചാല് കാണാൻ പോയിക്ക്ണ് അതിരപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോയിക്ക്ണ് തൃശ്ശൂര് പോയിക്ക്ണ് പല സ അങ്ങന് ത്തോട്ത്ത്ക്ക്ക്കെ പോയി ക്ക്ണ് ഇന്റെ പെരീന്നൊക്കെ പോകുമ്പോ ൻ്റെ പെരീന്നൊക്കെ പോകുമ്പോ ഞങ്ങൾ എല്ലരും കൂടി പൊയ്ക്കണ് അങ്ങനെ
അങ്ങ ഇഞ് ഞങ്ങക്ക് കാർ എടുത്തിട്ടെ ഇജ്ജോടിച്ച ലത്തിഫാക്കാനെ സൈഡ് സൈഡ് ല് ര്ത്താ
ആഹ് കാർ ട്ത്ത്ട്ട് ഞമ് ഞാ വിളിക്കാൻ വരും എയർപോർട്ട് ക്ക് റ്ഞ്ഞ്
അതോണ്ടേകാരം അന്നെ ഇപ്പം പഠിപ്പിച്ചിക്ക്ണ്ത് ഇജ്ങ്കിലും പഠിച്ച് ണേ പഠിച്ചോട്ടെ ച്ചിട്ട് അയിനെ കൊണ്ട്ഏതായാലും ബെജ്ജ
അയിനെക്കൊണ്ട് വെജായിട്ടല്ലേ ഇന്നോട് പറഞ്ഞ് ങ്ങള് പഠിച്ചാ ഞാ പറ്ഞ്ഞ് വണ്ടി ടുത്ത് ന്നാ ഞാ ഓടിച്ചും ന്ന് റ്ഞ്ഞ് അതല്ല ഇപ്പ പ്പ ഇങ്ങനെ എ സിദ്ദീഖിന്റ പ്പക്കെ ഇങ്ങനെ പോയിട്ടെ ഞങ്ങളിങ്ങനെ പോയിട്ട് ഭയങ്കര ഇഷ്ടായിക്ക്ണ് ഇങ്ങനെ അങ്ങനല്ലാ ഓൻക്ക് സിദ്ധിക്ക്ന് പറഞ്ഞ നേരും ഇതൊക്കെണ്ട് ഫ്രീയാണ് ഓൻക്ക് പ്ര വേറെള്ളതൊന്നും ബുദ്ധി തൊന്നുന്നില്ലേ പക്ഷെനമ്മള് ലത്തിഫാക്കാക്ക്പോണത് ഇഷ്ടല്ലായിട്ടല്ല നമ്മളെ പ്പം ഫ്രീ ആയിട്ടൊരു ഡ്രൈവർ വാണ്ടേ പിന്നെ നമ്മളൊര് ഡൈവറെ സംഘടിപ്പിച്ച് ണ്ടാക്കിവരുമ്പം അവർക്ക് അവരതായിട്ട്ള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ണ്ടാവൂലേ ആഹ് അത് വിചാരിച്ചിട്ടാ ലത്തീഫാക്ക ഒടുക്കും പോവാത്തെ ഫ്രീ ആയിട്ട് പ്പം ഏഹ്
ഓന് പെണ്ണ്ങ്ങള് ഇണ്ടേന്നോ
ഓന്റെ പെണ്ണ്ങ്ങൾ ഇണ്ടായിട്ടില്ല ഞങ്ങളെയിട്ട് പോരുമ്പം ഓന്റെ പെണ്ണ്ങ്ങൾ ഇണ്ടാവൂല്ല
ഉം
ഓന്റെ പെണ്ണ്ങ്ങൾ ഓന് ഇഞ്ഞ്കൊണ്ടേയി കാട്ടിക്കൊടുക്കാത്ത ദുനിയാവേള് ഇണ്ടാവും ആ സ്ഥലങ്ങളിലൊക്കെ ഓൻ എത്തും ആദ്യം ഓന്‌ ഓന്റെ പെണ്ണുങ്ങളായിറ്റ് അടൊക്കെ പോവും അല്ലെങ്കി ഓൻക്ക് പോകാൻ ഞങ്ങളായിട്ട് പോയി വന്നിനേഷം പിറ്റേത്ത ദിവസം ഓന് അടൊക്കെ കൊണ്ടോകും അങ്ങനെ ഇപ്പൊ ഓര് ലക്ഷദ്വീപ് പോയി എന്നീലേ ഒരു ലക്ഷം ഉറുപ്പ്യ ആയാലൊ അഞ്ചാക്ക്
എഹ് ഒരു ലക്ഷം ഉറുപ്യ അഞ്ചാക്ക് ഒരു ലക്ഷംള്ളു
ആളെ ഉള്ളുലെ മാളെ അഞ്ചാക്ക്ഒരു ലക്ഷം ഉറുപ്യ അതന്നെ ഓര് പറ ചേയ്സും കാര്യങ്ങളൊക്കെ കൊറച്ച് ഹെവി ആയി ചെയ്തതോണ്ടാണാലാ അങ്ങനെ അല്ലെങ്കി അത്ര വരൂലാ ലോ വരുമ്പോ ഓര് അവിടെ എവിടെ ലൂലൂലോ എവിടൊക്കെ കേറിട്ട് എറണാകു കൊച്ചില് അവിടെ വന്നിട്ട് ലുലൂലൊക്കെ കേറിട്ട് വിമാനത്തിൽ പറി മ്പം പോയത്.
എഹ് എന്നിട്ട് അഞ്ചാക്കൊരു ലക്ഷളളൂ
ആഹ് ഒരു ലക്ഷം ഉറുപ്യ അതന്നെ ഒരു ഇവിടെ വന്നിട്ട് എറണാകുളം വന്നിട്ട് ലലൂലൊക്കെ കേറി പ ർച്ചേ സ് ചെയ്തിട്ട് ആയതാണാല അത്ര പൈസ അല്ലെങ്കിൽ അത്ര ആവൂലലോ ആഹ് അത്ര ഇല്ലാല
പൈസ കണക്കാക്കി പോയിട്ട്ണ്ടാവുംഎത്ത ഇരുത്തി മൂന്ന് ര്ക്കെ അങ്ങനെയൊക്കെ കണ്ടീന്നല്ലോ ഇജി കണ്ടീനൊ ര് ചെക്ക ന് ശ്രീലങ്കി ശ്രീലങ്കീല് പോയിക്കാ പോയിറ്റ് മറ്റേ സ്കൂബ ഡൈവിംഗ് യ്ത് കാണ്ട് അയിന്റെ എ ടീ കൂടെ മരിച്ച്
ആര്?
ഒരു ചെക്കന് ഇപ്പട്ത്ത്
ആഹ്ഇപ്പട്ത്തൊരീസംകണ്ടീന്നല്ല ലേ ആ നെഞ് വേദന വന്ന്കാണ്ട് സ്കൂബ ഡൈവിങ്ങിന്റെ എടേല് ആട്ട ഡാക്ക് വന്നിട്ട്
എന്റെ പേ ചെക്കൻ പേടിച്ചെരിക്കും അയിന്റെ ഉള്കേറിപ്പോ
അങ്ങനെ പേടിം തൊന്നുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റൂലാന്ന് തോൺണത്
പക്ഷെഅങ്ങനെപേടി ഉള്ളചെക്കനൊന്നുംഅല്ലല്ലോഅത്. ഫുട്ബോളിന്റെ തീലൊക്കെ അല്ലേ ഭയങ്കര തീലൊക്കെ കണ്ടീനെ
ആഹ് അതന്നെ, അങ്ങൻത്തൊരു തൊക്കെള്ള ചെക്കനാ, പക്ഷെ ന്തേ നെഞ് വേദന വന്നിട്ടുണ്ടാവൊടി പേടിച്ചിട്ടല്ലല്ലോപ്പ നെഞ്ഞ് വേദന വര്ന്നത്
ഉം പ്രഷറ് കേറിയിറ്റൊ അറ്റാക്കണ്ടത്
പെട്ടന്ന് അറ്റാക്ക് ഇണ്ടായിറ്റ്ണ്ടാവും അതായിരിക്കുഅങ്ങനെ ന്നട്ടങ്ങനെ പോയിന്ന് പറയാ. പ്പ ഞങ്ങളങ്ങനെ കെട്കുമ്പ്ള് ഒര് നേരം പന്ത്രണ്ട് മണിയൊക്കെ കെയിഞ്ഞ് ക്ക്ണ്. അല്ല പന്ത്രണ്ട്മണിയൊക്കെ ആവ്ണൊള്ളൂ അപ്പൊ, ഓൻ ഗ്രൂപ്പില് വന്ന്കാണ്ട് ചോയിച്ച്, ആരക്കെണ്ട്ന്ന് ചോറും മീനും തിന്നാന്ന്ന്
വെർതെന്ന് ചോയിച്ചാവും
വെർതെ ചോ ഓൻ ചോയിച്ചി ഇള്ളോല് റെഡിയായ്ക്കോളി ഞാപ്പ വണ്ടിട്ത്തെർങ്ങുംന്നർഞ്ഞ് ഓനു അവിടെ പണിയൊന്നുല്ലാതെ മത്തായി കെടക്കാണ്
ഉം എ ഓൻക്കെന്ത പണി
ഓൻക്ക് കല്ലിന്റെ പണി
ആഹ് ന്നിട്ടാണ്പ്പോരൊക്കെങ്ങ നടക്ക് ണത് ല്ലേ ന്നട്ടണ് ഞമ്മ ഓലൊക്കെ ഇങ്ങനെ നടക്ക്ണത് റ്യ
ആഹാല്ല പൈസല്ല മോളേ ഓന്റെട്ത്ത് ഓന്റെ പെര ഫുള്ളു കല്ലോണ്ടണ്ടാക്കിയതാണ്. തേപ്പ തേപ്പ്ല്ലാത്ത കല്ലോ ണ്ട്
ആഹ് അസർപുട്ടീൻ്റെ പെരൻ്റെ മാതിരി ഉള്ളില് തേപ്പില്ലേ
ആഹ് ഉള്ളില്ണ്ട്
ആഹ് പൊർത്ത്ക്ക് തേപ്പില്യാതെ, ഞങ്ങളവിട അതെ ഒരു പെരണ്ട് വല്യൊരു പെര ര ഫുള്ള് കല്ല്, ഞങ്ങളവിടെരു പെരണ്ട് തേ പോലെ
ആഹ് അപ്പൊ അങ്ങനേണ്ന്ന് പറയാ ന്നട്ട് ഞങ്ങളങ്ങനെ പോയിന്ന് പറയാ. അപ്പോനങ്ങന ചോയ്ച്ചപ്പോ ഞങ്ങള്ണ്ട്ന്നർഞ്. അപ്പ ഞങ്ങൾ ചാടി പൊറ പ്പെട്ട് പോയി ഫിലിമിന് കേറാച്ചിട്ടേന്ന്, അപ്പ ഫിലിം നല്ലതൊന്നുംണ്ടായില. അവിടെ ഗോഗുൽ മാള്ല് ഫിലിമൊന്നും പിന്നെ ഹെലറ്റുമാൾക്ക് പോര്ണം എന്ത്?
അത് യൂട്യൂബ് ഓണയതാണ് വടെ
അഹ് സെരി അപ്പൊ പിന്നെ, അയ് അയ്ലൊന്നുല്ലാത്തേതു ഞങ്ങള് പോന്ന്. ഞങ്ങള് പിന്നെ അവടൊക്കെ കൊറെ കർങ്ങി കൊറേ സാനങ്ങളക്കൊ വാങ്ങി. ചായുട്ച്ച് അത് താക്കി ഇതാക്കി പോന്ന്
ഉം
ബീച്ചകോണ ബീച്ചകോണ്ടാന്നും പർഞ്ഞ്
നല്ല സുഖാണല്ലാര്യു പേട്ച്ചാല്യാ
ഏഹ്
ആരുംപേട്ച്ചാല്യാ ആരും ചോയ്ച്ചുല്യാ
ആര് ചോയ്ച്ച്ണ്, ആര് പറിണ് അർഞ്ഞാ ഓലോരോന്ന്പറ്യും
ആഹ്
അപ്പാരും അർഞ്ഞിട്ടില്യ. ആരോടറയാൻ മുണ്ടാപറ്റി പിന്നെ വെയ്ന്നാരാണ് ഞാൻ വന്നെ ഞാതിന്റെ ഉള്ളിൽ ഇണ്ടോ ഇല്ലേന്ന്ള്ളത് പൊറത്തുള്ളൊർക്ക് ആർക്കും
അറീല വെറുത്തല്ലോ അന്നാ എന്റെ വിളിയൊന്നുല്ല ഞൻ തലേന്നൊക്കെ പറഞ്ഞ്കാണ്ട്
ആഹ് ഞാൻ പെട്ടന്നുണ്ടായതാണ് അന്നോടൊന്നും പറയാൻ പറ്റീല്ല
ഉം പറയാത്തെ നന്നായി പറയാത്തെ നന്നായി
ആഹ് ന്തിയേ
പറഞ്ഞിട്ടണ്ടനി ഇങ്ങനെ നമ്മക്ക് ഇങ്ങനെ
അനക്ക് ഇങ്ങനെ കിറ് കിറുക്കും അല്ലെടീ അല്ലാ ഉം ഞമ്മക്ക് പോവാട്ടാ
ഉം നമ്മള് പോകും.
ഇജ്ജ് എന്നള്ളത് ഡ്രൈവിങ് പടിച്ചാന്
അതാ നാളെ നമ്മക്ക് പോവെണ്ടല്ലോ.
അങ്ങനല്ലാ മറ്റോന്റൊപ്പം പോവാമ്മക്ക്.
ആഹ് അതൊരിസം പോണം.
സിയാബ് വിളിച്ചീനു സിയാബ് പഠിപ്പിച്ചരാ എണ്ണൂറ് എടുത്തിട്ട് വെരാന്നറിഞ്ഞിക്കണോ ഓന്.
മാണ്ട.
ജ്ജും യെന്നെ ഞാ ഞാൻല്ലന്നർഞ് ഉമ്മുണ്ട് മ്മൂ ജ്ജും കൂടി പോര് ഞാൻ പഠിപ്പിച്ചരാങ്ങക്ക് പഠിച്ചണങ്കില്ന്നർഞ്ഞ്. ഏഹ്
ഓന്ക്കെവിടുന്ന എണ്ണൂറ്?
ഓന്റെ സ്നേഹിതന്റെ എണ്ണൂറാണോലേ.
ഏഹ് എനക്ക്പ്പോ പഠിപ്പിച്ചാന് നല്ല പൂതിണ്ട്.
ഓന്റെ പെണ്ണുങ്ങൾ പോവല്ലേ?
ആഹ് നല്ല ഐഡിയാണ്.
ആഹ് അപ്പൊ ഓൻക്ക് പഠിപ്പിച്ച വെരങ്ങെള് വരോന്നോയ്ച്ച്.
ഇല്ലാർഞ്ഞൂടായ്നൊ അപ്പ തന്നെ ഞാൻ ചേർന്ന്ട്ട്
ഞാൻ പറഞ്ഞേ ഇമ്മും ഞാനും ഉണ്ടാവും ആയിക്കോട്ടങ്ങളണ്ടാളും, പോരി ഞാൻ പഠിപ്പിച്ചരാർഞ്ഞ് അങ്ങന ജെ അന്റെ സ്വഭാവം ശെ രിയ്യല്ലാ അതുകൊണ്ടാണ്ന്നർഞ് അപ്പൊ ഞാൻ ഒന്നും കാ ട്ടൂല്ല ഒന്നും ചെയ്ല ഏഹ് ഞാൻ അങ്ങനെ അങ്ങനൊത്തൊക്കെ കുറേ പർഞ്ഞ്.
ആഹ് അവൻക്ക് ഓന് വെറുതെ ഇങ്ങട്ട് പഠിപ്പിച്ചാ വരും.
ആവോ. ക്കറിയില പിന്നെ ഈമ എന്തെങ്കിലും വെച്ചെട്ടാനാണോന്ന് അറിയില്ല.
അത്തൊക്കെണ്ടാവോ?
പിന്നേ
പിന്നെന്താ?
മറ്റോൻ പറഞ്ഞു ഞാൻ ഇത്തിയോസായിട്ട് വരാ.
ആര്?
ന്റെ ഫ്രണ്ട് ല്ല്യേ.
അത് ഫ്രണ്ടാണ്
ഫ്രണ്ടല്ല ഞങ്ങളെ അയൽവാസിയാണ് ഞങ്ങളെ അത്ര ഓനെ ഓൻ പറഞ്ഞേ വരന്നാ ഇത്യോസായിട്ട് വരട്ടാർഞ്ഞ്.
ഉം
ഞാൻ പറഞ്ഞ് ആഹ് ആയിക്കോട്ടെർഞ്ഞ്.
ഓൻ പെണ്ണെട്ടിയതല്ലേ?
ഏഹ് ഓൻക്ക് രണ്ടെരട്ട കുട്ടികള്ണ്ട്.
ഏഹ്.
ഏയ് ഓനൊന്നും അങ്ങൻത്തെ അങ്ങൻത്തെ ആളല്ല.
പക്ഷെ നമ്മളെ മുന്നിലിര്ത്യോക്കെ പോകുമ്പോളേ.
ഏയ് ഓൻന്റെ പെങ്ങ ഓന്റെ പെങ്ങളാണ് ഞാൻ.
ആഹ് എന്നാലും ഞാൻ ആരുവല്ലല്ലോ.
ആഹ് അങ്ങനെ ഒന്നും കാട്ടൂല ഏയ്‌ അതൊന്നു
കാട്ടണല്ലടി ആരെങ്കിലും കാണേ.
ആഹ് അങ്ങനെ അയ്ന് ഞമ്മൾ ബ്ട്ന്നാട്ട് പോയിന്റെസം വേറെ സ്ഥലത്തക്ക് പോയാ മതി അപ്പ ആരും അറിയ്
ആഹ് സോറമാട്ട്ന്നൊന്നും ആരും കാണര്ത് വണ്ടി കേർ
ന്നായികോട്ടഞ്ഞ മോൻ വിളിച്ചണ്.
ആഹ് ആഹ്.